എന്താ വർത്താനം
ആഹ് താ ഇങ്ങനെ പോകുന്ന് കൊറേ നാളായല്ലോ കണ്ടിട്ട്
ആ കൊ കൊറേ നാളായി കണ്ടിട്ട് പനിയ ആയിര്ന്ന് പനി ജലദോഷൊക്കെ പ്‌ട്ച്ച്
ആ അതെ ഇവിടെയും അങ്ങെ തന്നെ ട്ടോ പനിയും ജലദോഷവും പിന്നെ പ നി വന്നിട്ടുണ്ടെങ്കിൽ ഒരൊന്നൊന്നര പനിയാ വരുന്നത്. മക്ക് തീരെണിക് തല പൊന്തി ക്കാൻ വേണ്ടി പറ്റ്ന്നില്ല അങ്ങൻത്തെ പനിയാ പനിയും പിന്നെ തലവേദനയും പിന്നെ ഷ രീരവേദനയെല്ലാം കൂ
ആ എല്ല വേദനയും കൂടിയാരുന്നു കൊറെ കാ ദിവസം കെടുപ്പിലായിരുന്നു.
ആ അതെ മൂന്നാല് ദവസം കെടന്നു. പിന്നെ ഒരാക്കല്ലല്ലോ ത് മാറ ഇല്ല ഒരു ദിവസം ഒരാക്കാണെങ്കിൽ പിറ്റത്തെ ദിവസം ഒരാ ഇങ്ങനെ
ആദ്യൻക്ക് വന്നൂ പിന്നെ മോൻ വന്ന് പിന്ന ബ അർ ഭർത്താവിനുണ്ട്.
ആ എനക്ക് ഇവിടെ ഉമ്മാക്കാണ് ആദ്യം വന്നത് ഉം ഉമ്മാക് വ ന്നു എനക്ക് വന്നു എന്റെ മോന് വന്നു പിന്നെ വാപ്പാക്ക് വന്നു അങ്ങനെ എല്ലാ പനി വന്നിട്ടാണ് പോയത് നമ്മക്ക് അത്യാവശ്യം. ആ രോഗപ്രതിരോധ ശേഷിയെല്ലം കുറവാണെങ്കില് പെട്ടെന്ന് നമ്മളെ പിടിക്കും.
അതെ ഇപ്പത്തെ പനിയാണെങ്കില് പേടിയണേനോ പലേ പനി എല്ലപ്പൊ
ആഹ് സ്കൂളിൽ പോന്ന മക്കളെല്ലാണെങ്കില് അവരിവടെ നി കൊണ്ടുവരും പിന്നെ നമ്മക്ക് വരും നമ്മളെ വീ ട്ടാർക്ക് കൊടുക്കും നമ്മള് പോന്നെടുത്ത് ക്കും തന്നെയാ പിന്നെ മഴക്കാലല്ലേ മഴക്കാലം ന്ന് പറഞ്ഞാ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന മഴക്കാല രോ ങ്ങളല്ലെ എല്ലാക്കും ചർദിയും വയറളൊക്കവും.
ആ വ്ട ഭർത്താവിന്റെ ഏട്ടനോ മക്കക്കോ ഒക്കെ അഡ്മിറ്റാര്ന്ന്.
ആഹ് എന്ത്‌ പറ്റീ
അവർക്ക് തന്നെ പനി വയ്റ്റ്ന്നോക്ക് ഛർദി ഒക്കായിട്ട് അട്
ആഹ് അതന്നെയ നമ്മക്ക് സാധാരണ പനി വ നിട്ട്ക്ക് ബുദ്ധിമുട്ടന്നെയാണ് ചെറിയ മക്കളെല്ലുള്ള സമയത്ത് നമ്മക്കും പനി വന്ന് അവരിക്കും വയ്യ അവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും വയ്യ ഉമ്മാ മ്മാ ഉമ്മാന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും നമ്മക്കും വയ്യ അനക്ക് ഉമ്മ എ ഉമ്മാന്റട്ത്ത്ന്ന് കിട്ടിയത ക്ഷേ ഉമ്മാക്കെവ് ടെന്ന് കിട്ടിയന്നറിയില്ലനിപ്പപ്പർത്തിപ്പർത്തോന്തെങ്കും പോയി സംസാരിക്കുന്ന സയത്തവടന്ന് കി വന്നതാന്നോ
ആ ഞങ്ങള് ങ്ങട്ട് ചാലിയം ബീച്ച്ക്ക് പോയിന്. ൻക്കവുട്ന്ന് കിട്ടിയത.
ആ അത അത് നമുക്ക് ഈ സ്ഥലന്നൊന്നുല്ല നമ്മള് നമ്മളിപ്പൊ ഈ ജലദോഷം വന്ന് ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ തൊട്ടയ്ഞ്ഞ്ണ്ടെങ്കില് ആ സ്ഥലത്ത് വേറെ ആൾക്കാര് തൊട്ട്ട്ട്ണ്ടെങ്കില് അവ്ടന്ന് രോഗണക്കള് പടരൊല്ലോ അങ്ങനെ
പ്പൊ പലേ അസുഖൊള്ളതൊണ്ട് പേടിയാണ്.
ആ പേടിയ പിന്നെ ഇപ്പോ ഈ ശിഖല്ലേല്ലം കൊറേ സ്ഥലങ്ങള് സ്ഥിതീകരിച്ചല്ലോ ആഹ് ആഹ് ആ ആയപ്പോത്തേക്കും അനക്ക് ഒരു ദിവസം വയറിളക്കം ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ആയപ്പത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി നമക്ക് പേടിയായി എന്ന് വെച്ചാ എല്ലാരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ് പേടിപ്പിക്കല്ലേ ഛർദി വയറെളക്കം ത ശരീരവേദന ആ അതന്നെയാണ് പ്രശ്നം പിന്നെന്താ ഇങ്ങനെ പിന്നെ വിശ്വാസത്തിൽ അങ്ങ് പോവാന്ന് മാത്രം അ നമുക്ക് ഏങ്ങളേ ഉള്ളൂ അ അങ്ങനെ ആ ചായെല്ലാം കുടിച്ച് ഫുഡും കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്ന പൂരി ഉണ്ടാ ആ പിന്നെ ചിക്കൻ നോമ്പ് ഉണ്ടായിരുന്നു മ പാപ്പക്കെ എനക്ക ഇണ്ടായിരുന്നു
വെടി എല്ലാർക്കും നോമ്പണ്ടായിരുന്നു ഞാന് പ ഇത്തിരിയും കോഴിക്കറ ഉണ്ടാക്കി
ആ ഇവിടെയും കോഴികറിയും പൂരി ഉണ്ടാക്കി അത്യാവ്ശ് നമ്മള് നോമ്പ് തൊറ ണ്ടവ്ന്ന സമയത്ത്എൻ വായിക്ക് രുചിയുള്ളത് വേണെല്ലോ പിന്നെ മീനൊന്നും വാങ്ങാനേ അഹ് മീന് പിടുത്തല്ലാം കൊറച്ച് ബുദ്ധിമു ട്ടായിരിക്കുവല്ലേ അപ്പൊ പിന്നെ ഏഹ് മീന് മീനല്ലം ഭയ്ങ്കര വെലയാ അപ്പൊ മീൻ അതോണ്ട് ഏഹ് ഒർച്ചോസായിട്ട് ഇപ്പൊ
നല്ല മത്തി
ആഹ് നല്ല ടേസ്റ്റന്ന് മത്തിക്കെല്ലാം നല്ല രുചിയാന്ന് പക്ഷെ നമ്മക്ക് ഏഹ് ന്ന്ഇപ്പൊ ബോട്ട് ക്കാൻ വേണ്ടി പറ്റ്ല്ലല്ലോ നിരോ
തോനെ പിടിച്ച് കൊടൃണ്ണ്ട് കടപൊർത്തെ മത്തി അപ്പൊ
ആഹ് അഹ് നമ്മക്ക് ഇവിടെ നല്ല പൈസ്യല്ല
ആഹ് ഇബ്ട പരപ്പനങ്ങാടി മീന്റെ കടപ്പൊറ എടുത്തായതൊണ്ടേ അപ്പൊ വെല
ആഹ് ആഹ് ആ ഇവിടെ വെല അത്യാവശ്യം ണ്ട് ഏ നീനി പെടു ഇം കുറച്ച് നിരോധന എല്ലാം ആയതുകൊണ്ട് മീലിന് അത്യാവശ്യം നല്ല വിലയുണ്ടാവും ഇപ്പൊ കുറേ നാളായി മീനെല്ലാം കൂട്ടിട്ട് എടക് എപ്പോഴെങ്കിലും നമുക്ക് തീരെ പറ്റയില്ലാതിരിക്കാൻ കഴിയില്ലല്ലോ
ആഹ് ഇവിടെ ങ്ങനന്നെ ഇടക്ക് ഞങ്ങള് മീൻ ന്നാലും വാങ്ങലൊക്കെ ഉണ്ട് കേട്ടാ എല്ലാ എടക്ക് അല്ല ഇപ്പ രണ്ട് മൂന്നു ദിവസം ആട്ട് മീൻ വാങ്ങീട്ടില്ല എന്നാലും നല്ല മത്തി ണ്ട് നല്ല ഉണ്ട മത്തിയാണ്
ആഹ് അതെ നല്ല ടേസ്റ്റും ആന്ന് അതിന്റെ മുട്ടയെല്ലാം കഴിക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഇപ്പൊ പ്രചനന കാലം അല്ലേ മീന് പ്രജനനം മുട്ട ആഹ് നല്ല ഉം അതന്നെയന്ന് പക്ഷെ എന്താ ഇവിടെ വില കൂടുതല് ആായതോണ്ട് വാങ്ങാൻ വേണ്ടി പറ്റൂലാന്ന് മാത്രം ഹം എല്ലാരും ഇതാ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് കളിച്ചൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉമ്മാന്റടു വാപ്പാടുത്തെല്ലാം ഇങ്ങെ നിൽക്കുന്നുണ്ട് അവരെല്ലാം നോമ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ മോനും അങ്ങനെ കളിക്കുന്നുണ്ട് അല്ലാണ്ട് ഇപ്പോ എനക്ക് എപ്പോഴും കിട്ടില്ല പനിയൊന്നും കറക്- ആഹ് അതെ അതെ നോമ്പ് ടിച്ചപ്പോ അത് ഇടക്ക് വരുന്ന നോമ്പല്ലേ അപ്പൊ നമ്മള് ഇന്നലെ അവര് എടുത്തില്ല ഇന്നല ഇടക്കായത് കൊണ്ട് അലാറം വച്ചിട്ട് മറന്നുപോയി അവര് അങ്ങനെ ഇന്നലെ എടുക്കാൻ വേണ്ടി അത്താഴം കഴിച്ചിട്ടൊന്നുംല്ല ആ ഇപ്പോ രാവിലെ സാധാരണ കഴിച്ചിട്ട് നോമ്പെടു രാത്രി വെച്ചിട്ട് കെടക്കണ ശീലംഇല്ല-
മുത്തായ എന്താ ബിസ്കറ്റാ തിന്നത് അവർക്ക് ബിസ്കറ്റും തിന്ന് കാണ്ട നോമ്പോ വെച്ചത് ഞാൻ പറഞ്ഞ ബിസ്കറ്റ് നിന്തണ നേരം കൊണ്ട്- ദോശൊക്കെ ചുട്ടിരുന്നു ദോശൊന്നും അവര് - അവര് ബിസ്ക്കറ്റും കഴിച്ച് കാണ്ട്-
ആഹ് ഇപ്പത്തെ കുട്ടിക് അങ്ങനെ തന്നെയാ ഇപ്പത്തെ കുട്ടിക്ക് നമ്മളെ സാധാരണ വീട്ട് ട്ടില് വെക്കുന്ന ദോശയും ഇഡ്ലിയും വേണ്ട അവരിക്ക് ഷവർമ്മയോ വല്ല അൽഫ് ഫാമോ കിട്ടീട്ടുണ്ടെങ്കിൽ അത്രേ കാര്യായി. പിന്നെ ആ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവര്ക്ക് വല്ല ബേക്കറി ഐറ്റംസ് മതിയാവും-
ആഹ് ഇവിടാ അതന്നാ വല്ല- ബേക്കറി കൊണ്ടന്ന് വെച്ചാലപ്പ തന്നെ കാലിയാക്കും- പിന്നെ ആരേം വരുമ്പോ അമ്മള് വിരുന്നേര്- റ്റ വരാണെന്ന്ണ്ടെങ്കില് നോക്കുമ്പോ ഒറ്റൊരു ബേക്കറി ഉണ്ടാവൂല്ല
ആഹ വിരുന്ന് നമ്മളും ഇവിടെ അങ്ങന ത്തന്നെ വിരുന്നുകർക്ക് വേണ്ടീട്ട് എന്തെങ്കിലും വാങ്ങിയക്കോ എന്തെങ്കിലും ആരെങ്കിലും വരുന്ന സമയത്ത് പറ്റില്ലാണ്ടാകണ്ടാന്ന് വിചാരി ച്ചാണ് നമ്മൾ വാങ്ങിവെക്ക. ഇവിടത്തെ കുട്ടികൾ എന്ത് ചെയ്യും എല്ല കൂടെ അങ്ങ് എടുത്ത് തിന്നും. ഒറ്റ രിപ്പിന് പണ്ട്
ത്തെ അവസ്ഥൊക്കെ അതെന്നെയാണ്. ഒന്നായ്റ്റാണ്ട് എടുത്ത് തിന്ന് തീർക്കും
ഏ കൊറച്ച കുറച്ച് എടുത്ത് വെച്ചിട്ടല്ലേ കഴിക്കാറുള്ളൂ. കൊറച്ചെടുത്ത് എന്നാ ടുത്ത് നമ്മൾ അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തിക്ക് കൊടുത്ത് പിന്നെ ഉപ്പേം ഉമ്മേം എടുത്ത് ബാക്കി നമ്മൾ അതുപോലെ അങ്ങ് വെക്കും ഈ കുടി ഇപ്പത്തെ കുട്ട്യേക്ക് ങ്ങനെ കണൊന്നുമില്ല അവർക്ക് ഇഷ്ടുള്ളത് അങ്ങനെ ഇരുന്നങ്ങ് തിന്നണം അവൻ പിന്നെ മൊബൈലും കൂടെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ കിട്ടിട്ടുണ്ടെങ്കി അത് ഇരുന്ന് കണ്ട് കണ്ട് തീരെ സമയ
ഫുള്ളത് കുപ്പി കാലി ആക്കോളാണ്ട് തിന്നാലാണ് ഒരു സമാധാന
ആഹ അല്ലെങ്കിൽ അവർക്ക് അവ ഒരു സമാധാനൂണ്ടാവൂല
ആഹ്
അല്ല അവരറിയുന്നില്ല സംഭവം അവരെ ശരീരത്തിലേക്ക് എന്താ പോകുന്നതെന്ന് അവർ അറിയുന്നില്ല പിന്നെ അവർക്ക് അത് അറിയേണ്ട ആവശ്യല്ല. ആരോഗ്യല്ലല്ലേ ഇപ്പൊ അവരെ നാവിലെ രുചിയല്ലേ അവര്
ആഹ അവര് ആ തിന്ന്ണ ആ പ്രായാണ് അതാണ് അവര് അങ്ങനെ അത് തിന്നണത് ഞമ്മക്ക് അതിനെ പറ്റി അറിയണതോണ്ട് ഞമ്മക്ക്
നമ്മ അതന്നെ നമ്മുക്കത് വേണ്ടാത്ര പിന്നെ നമ്മള് കുറെ കഴിഞ്ഞിട്ട്ണ്ടേൽ നമുക്ക് ഈ രണ്ട് പ്രസവിക്കെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കാൽശ്യല്ലാം കുറച്ച് കൊറയല്ലോ ഇപ്പം നമ്മളെ പല്ലെല്ലാം ക്ഷീണിച്ചു പോവും പല്ലെല്ലാം കുറച്ച് ക്ഷീണം വരും അപ്പൊ നമുക്ക് ഈ കറുമുറ സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റാറില്ലല്ലോ അങ്ങനെ ല്ല അങ്ങനെയാ ഇപ്പൊ രണ്ട് പ്രസവിക്കുമ്പോഴത്തേക്കും കറമുറ സാധനങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പറ്റാണ്ടായി അതാണ് പ്രശ്ന ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോ തന്നെ നമുക്കൊരു അയ്യോ അത് വാങ്ങ വാങ്ങണോ എന്നുള്ളെരു രീതിക്കാ ള്ളത്
ആഹ പക്ഷെ കുട്ടികൾക്ക് അത് വേണേനൂ കുട്ടി നമ്മള് വാങ്ങാൻ പോുമ്പോ കുട്ടികൾക്ക് അങ്ങനത്തക്കേണിഷ്ടം അങ്ങനത്തെ നുറുക്ക് അങ്ങനത്തെ പലത് മധുരള്ളത് അങ്ങൻത്തെക്കെയാണ് കുട്ടി
നമുക്കീ മധുരള്ളതും കഴിക്കാൻ വേണ്ടി പറ്റൂല മധുരള്ളതും ഈ പോട സമയത്ത് അതിന്റെ ഉള്ളിൽ പോയിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏ ആ ഭയങ്കര വേ ദന വരും നമുക്ക് ഈ മധുരല്ലോ ഉള്ളിൽ പോയിരുന്നാ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഇപ്പൊ മറ്റു ഇല്ല അതുപോലെന്നെ ഈ അവില് കൊഴച്ചതല്ല പണ്ടരുപാട് കഴിക്കുവാ യ്ർന്നു
ആഹ് ഇപ്പന്ന് അവില് കൊഴച്ചതൊന്നും നമക്ക് തന്നാൻ തന്നെ വെയ്
ഈ അവലിന്റെ ഉള്ളിലേക്ക് ആ കോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിലും തലയിലെത്തു തും വേദന ഭയങ്കര ബുദ്ധിമുട്ട ആഹ ഭയങ്കര ബുദ്ധിമുട്ടാ. കാൽശ്യം ഇല്ലാണ്ട് പല്ലെല്ലാം പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അവിടെയെല്ലാം പോടായിപ്പോ പിന്നെ അതിന്റെ ഉള്ളില പോയി ഭക്ഷണ സാധനങ്ങൾ ഇരുന്ന് അതവിടെ ഇരുന്ന് എടുക്കാനും പറ്റുന്നില്ലല്ലോ
കുട്ട്യേളെന്നെ ഇങ്ങനെ മ ത് രോ ന്തൊക്കെ തിന്നുമ്പോ പറയലാണ് അങ്ങനത്തൊന്നും തിന്നര്ത് എന്താണ് പല്ല് കേടരുന്ന് ഞാന് ങ്ങനെ ഇടക്കട ക്കെ പറയലാ എന്നാലും ഓലോ അത് തിന്നു ഓലോട് ണ്ടോ പറഞ്ഞിട്ട് കേക്കല്
ആ ചെറുതിൽ ഞാൻ കരിമ്പെല്ലം കടിച്ചു മുറിച്ചു തിന്നുവായിരു ന്നെയ് ഇപ്പൊ കരിമ്പെല്ലാം കണ്ടെയ്ഞ്‌ണ്ടങ്കി ഇഷ്ടാണ് തിന്നാവേണ്ടി പറ്റൂല ന്നൊള്ള വസ്ഥ
ആ അതന്നെ നമ്മക്ക് പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങളും വന്നു കൊണ്ടിരിക്കയാണ്
ആ സത്യ നമ്മളറിയാതെ തന്നെ നമ്മളെ മാറ്റങ്ങൾ മ്മളെ പ്രായ അതിനനുസരിച്ച് വണോ
ആ തിന്നാനും വയ്യ പക്ഷെ കാണുമ്പോ അതൊക്കെ തിന്നാനൊരു പൂതിയാണ് പക്ഷെ നമ്മളെക്കൊണ്ട് വെയ്യ തിന്നാന്
ഉം അതാണ് നമുക്ക് പൂതിണ്ട് പക്ഷെ എന്താ അത് തിന്ന് കഴിഞ്ഞ് ട്ട്ണ്ടെങ്കിൽ വേദനാലോചി
വേദനന്റെ ആ ശെരിയാണ് അമ്മക്ക് പല്ലി ഏത് വേദന ആലോയ്ക്കുമ്പോ വിചാര്ച്ചും ഇതൊന്നും തിന്നണ്ടാന്ന്
ആ അതെന്നെ ആ വേദന ആലോചിക്കാ പിന്നെ ഒന്നിനും പറ്റൂല പിന്നെ ചെയ്യാൻ വേണ്ടിട്ട ഒഴിവാക്ക ഒഴിവാ കണ്ട സാധനങ്ങൾ ഒഴിവാക്ക അത്രന്നെ ഈ പൊറോട്ടേലാണെങ്കില് കടിച്ച് മുറിക്കാനൊന്നും പറ്റുന്നില്ല
ആ ന്നാ ഞാനേ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആ ഓക്കെ ഓക്കെ ആ ശെരി ആയ്ക്കോട്ടെ ശെരി